എന്തർത്താനം
നല്ല വർത്താനം കേക്കിണ്ടോ സൗണ്ടില്ലല്ലോ എന്താ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ സൗണ്ട്ല്ലല്ലോ അറയാ റേഞ്ചിന്റെ പ്രശ്നണ്ടോ ആഹ് ആഹ്
ഉം ഉം
എന്താണ് ആടെ ചൂടൊക്കെ എങ്ങനെണ്ട്
ഭയങ്കര ചൂടാ ഇപ്പൊ മഴ പെയ്തേല് ലേശൊരു കുറവ്ണ്ട് വെള്ളൂല്ല വെള്ളത്തി ത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്.
വെള്ളത്തിന്റെ ക്ഷാമപ്പല്ലോട്ത്തുണ്ട്ല്ലേ ഞാനേതാലും ആദ്യം തറവാട്ടില് വീട്ടിലായിരുന്നന്ന് വലിയൊരു കെണറേന് അപ്പൊ എല്ലാരും ഒപ്പരം വള്ളടുക്കലേനു ഇപ്പൊ സ്വന്തം വീടായപ്പോ പിന്നൊരു കിണറൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യല്ല വെള്ളം ലാസ്റ്റിക്ക്‌ വെള്ളം കിട്ടിയില്ല നല്ലോം വെള്ളം വറ്റീന്നു.
ഉം
അന്ക്ക് കെണറുണ്ടോ
ഇനിക്ക് കെണറില്ല ഞങ്ങൾക്ക് ലൈൻ വെള്ളയ്നി വെള്ളത്തിന് ലൈൻ വെള്ള ആയിട്ട് അല്ലാതെ കിട്ടൂല പിന്നെ എപ്പളെങ്കിലേ വെള്ളം ഉണ്ടാവുള്ളു ചിലേസം വെള്ളല്ലാത്ത ദിവസങ്ങള്ണ്ടാവും പിന്നേണെങ്കില് കിണറ് നേരെ മുന്നിലൊരു കിണറുണ്ട് ആഹ് കിണറിലും വെള്ളം കുറവ എന്ന്ട്ട് പ്പൊ വെള്ളത്തിന് വേണ്ടി വെള്ളം സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ്ങ് വാർക്ക്‌ണ പണിയേനി
അഹ് എങ്ങനെ കിണറുണ്ട് കുത്തിയതാ
കിണർ കുത്തിയതല്ലാ റിങ്ങ് ഇങ്ങനെ കിണർനില്ല് ഇറക്കണ റിങ്ണ്ടല്ലോ
ആഹ് ഞാനിപ്പോ എനിക്കൊരു കിണർ കുത്തിയാണ്ട് അയിന്റെ ഉള്ളിൽ ഒരു റിങ്
ആഹ് ആഹ് ആഹ് അതേപോലെ റിങ് ണ്ടാക്കിയിട്ട് ഇത് ഇറക്കിട്ട് ചെയ്യ അങ്ങനെ ചെയ്തതാണ് വെള്ളത്തിന് വെള്ളത്തിന് ഇപ്പോ മഴ പെയ്തേനോട് ഇപ്പം വെള്ളം അയില് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് വെള്ളം ഞങ്ങളവിടെ കിണറുണ്ട് ആ കിണറിന്ന് അടിച്ച് സ്റ്റോക്ക് വെക്കണം.
ആഹ് ബുദ്ധിമുട്ട് വരുന്നല്ലേമ്മ വെള്ളം സ്റ്റോക്ക് വെക്ക കിണറ് കുത്താത്ത വെ ള്ളയിലേക്ക് സ്റ്റോ
ഉം ഹ് ഹും മയക്കാലത്ത് ഇണ്ടാവുമ്പോ വെള്ളം സംഭരിച്ചു വെക്ക എന്നാ വേനൽക്കാലത്ത് ഇനി വെള്ളം ഇല്ലാത്ത പ്പളും ഇഞ്ഞി ഇടിമഴൊക്കെ ആവുമ്പോ ഇഞ്ഞിപ്പോ കാലാവസ്ഥക്ക് മാറ്റങ്ങൾ വരുമ്പോ എങ്ങനെ കറണ്ട് ഇണ്ടാവൂല്ലല്ലോ
ആഹ് ആഹ് പക്ഷേ മയക്കാലായി കഴിഞ്ഞാല് വെള്ളയിൽ താനെ മഴയ്താലും ണ്ടാവുല്ലേ
ആഹ് അങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങനേം ചെയ്യും. നല്ലോം ശുദ്ധികരിച്ച് അയ്ക്കാക്കിയാല് വെള്ളം അയിലുണ്ടാവും നല്ല വെള്ളണ്ടാവും.
അല്ല ഇപ്പത്തെ കാലം വെള്ളല്ലാത്ത ഈ സാഹചര്യം ആവാ വേനലൊക്കെ വരുമ്പോ മുൻകൂ ട്ടി അമ്മള് ഇങ്ങനെ ഓരോ സംരംഭൊക്കെ തുടങ്ങണ നല്ലാല്ലേ എത്രങ്ങാനും വെള്ളാണ് നമ്മള് വെറുതെ ഒഴിവാക്കി കളയല്ലേ
വീതി കണ്ട് വെക്കേണ്ട എന്നുള്ള രീതിൽ ചെയ്തതാ അതി ശേഷം വല്യേതൊന്നും ഞാൻ ഇണ്ടാക്കി കിണറിനെ പോലെ കിണറിന്റെ ഉപയോഗം നടക്കും. പിന്നെ വേണമെങ്കിൽ അതില് കോരി എടുക്കാനുള്ള സംവിധാനങ്ങൾ അതുണ്ട് പിന്നെ മോട്ടർ വെച്ച് ഏ അതുണ്ട്
ആഹ് ഞമ്മളെ ടാങ്കിലേക്കും കാര്യങ്ങൾക്കും മോട്ടറും വെച്ചാ മതിയല്ലോ
അഹ്
ആരാണ് ഇങ്ങനെ പണിക്കാരെ വിളിച്ചുണ്ടാക്കിയതാ
അല്ല അതൊക്കെ എന്റെ ഹസ്ബന്റ് തന്നെ ചെയ്താ
ഉ അപ്പൊ പിന്നെ ആ പൈസന്റെ കാര്യം കുറവ്
മ് ഞങ്ങളന്ന് ചെയ്തതാണ് ഉ അപ്പൊ അയിന്‌ന്നെ നല്ല കൊറച്ച് പൈസ ചെലവായി ഉം മ്
എടി പൈസ ചെലവാകണേനല്ല പൈസ പൈസ ചെലവായാലും ഇഞ്ഞി വരുന്ന കാലം വെള്ളത്തിന് ക്ഷാമായി വര ശരിയാണ് വെള്ളം ഭൂമിക്ക് ഇറങ്ങാനും എന്തും ഒരു കാര്യല്ലല്ലോ അപ്പൊ എന്തെങ്കിലൊക്കെ സംഭരിച്ച് വെക്ക
ഉ അടങ്ങി നിന്നിട്ട് കാര്യല്ലല്ലോ എന്തെങ്കിലും ജോലി ചെയ്യണം
ഉം മ്
മ് ഹ്
ഏതാലും ഇഞ് മഴ പെയ്തല്ലൊലെ അവിടെയൊക്കെ മഴ കിട്ടിയോ
ഹലോ ന്ന്
എങ്ങനെ
നല്ല മഴ കിട്ടി
ആഹ് എനിക്കും നല്ല മായൊക്കെ കിട്ടീ ണ് പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കയിച്ചില്ല കൊറച്ച് നേര
റെയ്ഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ അവടെ
ആ റൈഞ്ച്
കേൾക്കില്ലാ വല്ലാതാട്ട്
ഞാനസ്
എന്തായി വെക്കേഷനോക്കെ ആയിട്ട് എങ്ങട്ടോ ടൂറൊക്കെ പോയോ
പോവാൻ ആഗ്രഹിക്ക്ണ്ട് പോകണം ഞങ്ങിങ്ങനെ പ്ലാൻ ചെയ്യിണ് ണ്ട് സ് ട്രിപ്പ് പോകാഞ്ഞി ഇപ്പോ സ്കൂളൊക്കെ തൊറക്കാനായില്ലേ അയ്ന്റെ മുന്നേ ഒന്ന് പോണംന്നുണ്ട്
അഹ് അഹ്
പ്പൊ ൻ
ടൂർ പോവാന്ന് പറയുമ്പോത്തിന് ഇപ്പോ പേടിയാണ് ഇപ്പ അന്നാ ടൂർ പോയി ആ ടീച്ചേഴ്സ് ഒക്കെ പോയാണ്ട് ആക്സിഡന്റും തൊക്കെ കേട്ടയ്ന് ശേഷം ടൂറ് പോവാനും പേടിയ പിന്നെയാണ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്ണ്ട് ടൂർ പോയിനി അന്നാണെങ്കി മോന് ഇങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് പറ്റി സിമ്മിം പൂളിന്റെ അവിടെ വീണ് അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് രാത്രി കൊണ്ട് ഓടലും അഒക്കെ പാടെ ആലോയിക്കുമ്പോ ടൂർ പോവാന്ള്ള പൂതി ല്ല എന്നാലും ഇവടീം ചർച്ച ഇങ്ങനെ നടക്ക്ണ്ട് എന്താ എങ്ങനെന്നൊന്നും
ങ
എങ്ങനെ ട്രിപ്പ് ആക്കി യാത്രേണോ പോണേ അതോ ഇങ്ങനെ റിസോർട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ
പോഒള്ളു ഇൻക് കാലാവസ്ഥ ഇൻക് സുഖല്ലായ ഒക്കെ ഉണ്ട് തണുപ്പ് കാലാവസ്ഥന്റെ പ്രശ്നം കൊണ്ട് തണുപ്പായാൽ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം പിന്നെ നോ ക്കട്ടെഅങ്ങനെ ആകുമ്പോം കയ്യോ അറിയില്ല അങ്ങനെ പോണം യെന്ന് പറയുന്നുണ്ട് ട്രിപ്പ് പോണത് എങ്ങട്ടാ
ഇപ്പം മഴ വന്നോണ്ടേ ഈ തണുപ്പ് ഇല്ല അങ്ങനത്തെ മലപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ കോട വരാൻ തൊടങ്ങീണ്
ഉം
അപ്പ പിന്നെ അങ്ങ അങ്ങനത്തെ പ്രശ്നംണ്ടെങ്കില്
ഉം
നടക്കല്ണ്ടാവുല
ഉം അപ്പൊ അങ്ങനൊക്കേണ് എന്ത കുട്ടികളെ
പിന്നെത്താ കുട്ടിയളൊക്കെ കളിക്ക്ണ്ട് ഇതന്നെയാണ് ഒക്കെ വെക്കേഷനല്ലേ ഒക്കെ ഫോണ് മ്മലും ഭയങ്കര ഫോണ് ഉപയോഗാണ് അവിടെങ്ങനെ ഫോണു കളിയുണ്ടോ?
ഇല്ല ഇന്റെ ഫോൺ ഞാൻ ടി വിമ്മല ഞാൻ ഫോണ് വല്ലാതെ മക്കളെ പ്രോത്സാഹിപ്പിക്കേല്ല ഇന്റെ ഫോണില് ലോക്ക് ഇട്ട്ണ് ഉം ഞാൻ ലോക്ക്ട്ട്ണ് ഫോണില് ലോക്ക് ഇട്ടെയിനോട് ഫോണ് കൊടുക്കൂല്ല എന്തെങ്കിലും ഹോം വർക്ക് ഇണ്ടായെങ്കി മാത്രം കൊടുക്കൊള്ളൂ പിന്നെ ടി വി കാണും അയെന്നെ ചെല
ടി വി അത്ര ഇതില്ലല്ലോ ടി വിന്ന് പറഞ്ഞാ നമ്മള് കാൺണോടാണ് അയില് കാൺണേനും കാണ് ണേനൊക്കെ ഒരു പരിധിയിണ്ട് ഇത് ഫോണും കൊണ്ട് ഫോണാണ്ട് കൊടുത്ത കൊടുത്ത് കഴിഞ്ഞാ പിന്നെ ഇപ്പം ഫുൾ ഗെയിംമാണ് ഇന്റെതൊക്കെ മൂന്നും മൂന്ന് സ്വഭാവാണ് ഗെയിമിനോട് അടിക്റ്റായിണ്
ആഹ് ടി വി യാവുമ്പളേ മക്കളെന്താ കാണ് ണേന്നില്ലേ നമ്മക്കറിയാം മറ്റേ ഓല് ഫോണിലാവുമ്പോ ഇവരെന്താ കാണ് ണേന്ന് നമ്മക്ക് അറിയാനും കഴിയൂല
അയിന് പണ്ടത്തെ മാതിരിയല്ല മക്കൾക്കൊക്കെ ബുദ്ധി വെച്ച്ണ് കാണുന്നത് കണ്ടത് ഡിലീറ്റ് ആക്കാനും ഹിസ്റ്ററി കണ്ട്രോൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും പഠിച്ച് വെച്ചിട്ടാണ് ഇപ്പത്തെ മക്കള് കളിക്ക്ണെ
ഉം
ഏതായാലും ഇന്റതൊക്കെ ഫുൾ ഗെയിമേനി അതുകൊണ്ട് ഞാൻ പിന്നെ ഗെയിംകളി കൂടുതലായോണ്ട് ഞാ ഇപ്പം ട്യൂഷനില് ചേർത്തി അപ്പൊ പിന്നെ വല്ല്യ മോനെ ട്യൂഷനില് ചേർത്തിണ് അപ്പൊ രാവിലെ പോയാ പിന്നെ ഓൻ വൈകുന്നേരം വരെ ട്യൂഷൻ സെന്ററുവായിട്ട് അങ്ങനെ കഴിഞ്ഞോളും
ഉം
ഇപ്പൊ നയൻത്തിലാണ് അപ്പൊ പിന്നെ എക്സാ പഠിപ്പിനെ കൊറച്ച് ബേക്കോട്ടേനി
ഉം
പിന്നെ ഓന് അങ്ങനാണ്ട് പോവ്ണ്ട് അതു കൊണ്ട്പ്പോ നല്ല ഉപകാരം ഇണ്ട്ട്ടോ ഫോണില് കൊറേ കളി കൊറഞ്ണ്
ഉം ഇന്റെ പിന്നെ ഒക്കെ കുടുംബ അവരൊക്കെ വന്നാല് കുടുംബക്കാ രൊക്കെ വന്നാ പിന്നെ ഓലെ കൂടെ കുട്ടികളെ കൂടെ കളിക്കും അല്ലാത്തപ്പെളാ ഫോണ് പിന്നെ ഉം അല്ലാത്തപ്പോ ഞാൻ പിന്നെ ഫോണ് കൊടുക്കലന്നെ ഇല്ല ടി വി ഫോണ് മ്മക്ക് ഇല്ല ഒരു ഇത് ഓല് മറന്ന്ണ് പിന്നെ ഇന്റെ വീട്ട് പോയാല് ഇന്റെ ഇപ്പന്റെ ഫോണെടുക്കൂ
ആഹ് ആഹ് ഒരു വാർത്ത കേട്ടല്ലേ രണ്ടൂസം മുമ്പ് ഒക്കെ ഇത്രങ്ങാനും കുട്ടിയളാല്ലേ ആത്മഹത്യാ? ഫോണ് കൊടുക്കാഞ്ഞിട്ട്യേ. കുട്ടികൾ ക്ക് ഇത് എന്താന്ന അറിയില്ലല്ലോ. ചെറിയ മക്കളും. ഒക്കെ ഇതിനു നിൽക്കാണ്.
ആ
അയിനി പ്പ പണ്ടത്തെ മാതിരി വെക്കേഷൻ ഒന്നും ഒക്കെ ഒൽ ക്കു ഒരു കണക്ക ന്നെ. ഇപ്പൊ പണ്ടൊക്കെ വെക്കേഷൻ വെക്കേഷൻ നമ്മളുടെ കാലത്തൊക്കെ എന്തേനു വെക്കേഷൻ.
ഉം.
കോഓടിച്ചാടി കൊളും തോടും പാടും തെരഞ്ഞു നടക്കല്ലേ ഇപ്പോ ഒന്നുല്ല. ഇപ്പോ ആര് വീട്ടില് നാലാള് കൂടിയോ ന്നാലും ഒക്കെ ഓരോ ഫോണ് മേൽ പിന്നെ കുട്ടികളെ പറയാല്ലോട്ടോ. ഇപ്പത്തെ രക്ഷിതാക്കളും അങ്ങനത്തെന്നെ പിന്നെപ്പ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യ
ശരിയന്നെ ഇപ്പോ രക്ഷിതാക്കളും ഇത് കണ്ട് കുത്തിരിക്കണ പണിന്നെ എല്ലാർക്കും.
അല്ലെ ഞമ്മക്ക് ഉപദേശിക്കണം ന്നുണ്ടെങ്കിൽ ഞമ്മൾ ആദ്യ ഇതൊന്ന് കുറച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാതെക്കുമ്പോളല്ലേ. നമുക്ക് ഓരോട് ഇത് ഉപദേശിക്കാൻ പറ്റുള്ളൂ. നമ്മളന്നെ ഫുൾ ടൈമ് അയ്ല.
ഉം.
അല്ല ഫോണോണ്ട് ഉപയോഗംണ്ട് ദോഷംണ്ട് ഇപ്പോ പഠിക്കണ കാര്യയാലും. ല്ലെ ഇംഗ്ലീഷ് എന്ത് കാര്യം ഇപ്പോ ഫോണില് നോക്കിയാല് കുട്ടിൾക്ക് മനസ്സിലാക്കാലോ.
ഇനീപ്പൊ നമ്മളെ പഠിക്കണം നമ്മളന്നും പഠിക്കണംന്ന് ഇങ്ങനെ ക്ലാസ്സുകൾ ഞമ്മക്ക് അറിയത്ത ഇതൊന്നും ഇങ്ങനെ പഠിക്ക ടീച്ചർമാരെന്ന് കിട്ടുന്ന വിവരമല്ലാത്ത വിവരംന്നും നമ്മുക്കില്ലല്ലോ? ഇപ്പൊക്കെ വേണെങ്കിൽ ഇപ്പൊക്കെ വേണങ്കി വേണങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിലും ഒക്കെ കിട്ടുല്ലോ.
എല്ലാ കാര്യവും ഇപ്പൊ പഠിക്കാൻ വിചാരിച്ചൽക്ക് പഠിക്കുന്ന കാര്യങ്ങള് ഉം. ഉം. ഇനി ഫുഡിന്റെതോ?
ടി വി ആയാലും കുട്ടികൾക്ക് ടി വി ഉണ്ടായാലും മക്കൾക്ക് ക്ലാസ്സ് സ്കൂൾ ന്ന് കിട്ടി ഞ മനസ്സിലാവാത്തത് ക്ലാസ്സിൽ ടിവിയിൽ കണ്ട് ക്ലാസ് കേക്കാലോ ന്നൊക്കെ വിചാരിച്ചനി ടി വി വാങ്ങിയപ്പോ. എവടെ ഓൽ ടി വിമ്മേല് ക്ലാസ്ക്കാനൊന്നും ഓൽ നിക്കൂല. അങ്ങനെ ആയാ സുഖണ്. ക്ലാസ്സുകളൊക്കെ കേട്ടാല് സ്കൂൾ ന് പുറമെല്ലേ ഇതൂടെ കി കിട്ടൂല്ലോൽ ക്ക് ഇനി മനസ്സിലാവാത്തതും ഇനി മനസ്സിലാവാത്ത യു യു ട്യൂബില് ക്ലാസുകളൊക്കെ ഓരോ ദിവസം കേട്ടാലക്കെ ഒക്കെ പഠിക്കണ കു കുട്ടികൾക്ക് പറ്റും. പിന്നെ പഠിക്കാത്ത ഒൽ എ ന്നും പുറകിലായൊണ്ട്ന്നെ നിക്കും. ഓലൊരു മുന്നേക്ക് വരണംന്ന് ടീച്ചർമാരും അതില് ഇതാക്കൂല.
ഉം, ഉം, ഉം.
പഠിക്കണൽക്ക്ന്നും വാല്യൂണ്ട് അല്ലാത്തലൊക്കെ കണകന്നെ.
ഒക്കെ ശരിയാവും ഏതായാലും ഇനി വിദ്യാഭ്യാസം ഏതായാലും നല്ലോ വേണപ്പത്തെ കാലം.
ഉം.
പിന്നെന്താന്നാല് ഫുഡ് കഴിച്ചില്ലല്ലോ?
ഏഹ്.
ഉം.
എന്ത്?
ഫുഡൊന്നും കഴിച്ചില്ലല്ലോ?
ഇല്ല ഇല്ല ഫുഡ് കഴിച്ചില്ല.
ഉം. എ ന്നായിക്കോട്ടെ ഞാൻ പപിന്നെ വിളിക്കണ്ടട്ടോ ഫുഡ
ആഹ് ന്നയിക്കോട്ടെ ഓക്കെ